ഹലോ
ഹലോ
ഹലോ
ആഹ കേൾക്കാവോ
ആഹകേൾക്ക
ആ പിന്നെ മഴയൊക്കെ മാറിയോ
ആഹ് ഇല്ല മഴ ഇതാ പെയ്തുണ്ടിരിക്കുന്നു
അതെയോ ആ വേറെ സൗണ്ടൊക്കെ കേൾക്കുന്നത് എവിടെ എ യാത്രയിലും കണ്ടന്നു
ആഹ ഞാന ഒരു വിനോദയാത്രയിൽ പോവു
അതെയോ ആഹാ അപ്പം ഉ
അപ്പൊ അവിടന്നില്ല അതാ വണ്ടിയില ള പ ബി സൗണ്ട ഉ നല്ല കാറ്റും മായക്കെ പെയ്യുന്നുണ്ട് അത നല്ല തോന്ന ഭംഗിയില സ്ഥലങ്ങളാണ് ആഹ എല്ലാ കുടുംബക്കാരല്ലായിട്ടും ഉണ്ടാവും ഫാമിലി ആയിക്കു പോവ അപ്പ നല്ല കാഴ്ചകളെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഉ കാട്ടിന്റെ ഇടയിൽക്കൂടെ പോടത്
അതെയോ ആ ആ
ആ അല്ല മ ഫഡ് മളക്ക ദൂരൊക്കെല്ല ഭംഗിയുള്ള കറകളാണ്
അമ്പലത്തൊക്കെ പോവോ
ഇല്ല ഇല്ല ഞങ്ങൾ അമ്പലത്തിൽ പോവൂല്ല
ഇല്ല ഇല്ല അതെ അതെ അതെ
അ ഉ
ഞങ്ങൾ വിനോദയാത്രൊക്കെ പോപഴേ
ഓ
കേൾക്കാമോ
ആകേൾക്ക കേൾക്ക
ആ് ഞങ്ങള് വിനോദയാത്രക്കൊക്കെ പോകുമ്പോ അമ്പലങ്ങളിലൊക്കെ കൂടുതലും പോണ്
ആ
അതായത് ഈ പളനി മധുര ഗുരുവായൂർ ഒക്കെ ഭയങ്കര രസല്ലേ അമ്പലത്തിലൊക്കെ പോന്നേ എല്ലാരും കൂടെ
ആ അതൊപോ എല്ലാർ കൂടി പോകുമ്പോത് ഇതാണ്
അതെ ഒരു ഉത്സാഹവും മനസ്സിനൊരു സന്തോഷവും ആ നമ്മള് ഒരു കാര്യങ്ങളും നമ്മൾ അന്നേരം ഓക്കത്തില്ല നമ്മള അന്നേരം ആ ഒരു യാത്രയിലായിരിക്കും നമ്മുടെ മനസ്സ് മൊത്തവും
ആ
ഗാന്തമായ ഒര് അന്തരീക്ഷം ആഹ് പിന്നെ എനിക്ക് ഈ മൂന്നാറെ ഏറ്റവും കൂടുതൽ പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ട്ടോ മൂന്നാർ ഈ ഒരു പൂവുണ്ടല്ലോ
ആഹ് ആഹ്
നീലക്കുറിഞ്ഞി അതിങ്ങനെ വർഷത്തിലെക്കയാ പൂക്കുന്നെന്ന് പറയുന്ന കേട്ടുണ്ട് ന്ക്ക് ഭയങ്കര ഇഷ്ട്ടാന്ന് കാണാൻ പക്ഷെ ഇതുവരെ അധിച്ചിട്ടില്ല ട്ടോ ഹ്മ്മ്
എനിക്കും സാധിച്ചിട്ടില്ല ഇല്ല പോയിട്ടില്ല കാണാൻ പൂതിയുണ്ട്
അതെ അതെ നല്ല ഭംഗിയുള്ള സ്ഥലവാ
എഹ് നമ്മളെ അൽവാസെളൊക്കെ പറഞ്ഞ് കേട്ടിട്ട്ണ്ട് നല്ല നല്ല സലാണ് നല്ല പൂക്കള വിര്തി കാണാൻ നല്ല ഭംഗിയാണെന്ന്
അതെ അതെ വർഷത്തിൽ ഒരിക്കൽ വിരിയുന്ന പൂവാന്ന് പറയുമ്പോ എന്ത് രസവായിരിക്കും കാണാൻല്ലേ ആൾക്കാരൊക്കെ എന്തും മി വേണ്ടിയായിരിക്കും വര്ന്ന്ത്
അഹ് നല്ല വിരിഞ് നിക്ണ കാണാൻ നല്ല ഭംഗിയാണ് പറ
അതെ അതെ ഫങ്ങി ഫോട്ടോ എടുക്കാൻ തന്നെ മൊബൈലിൽ ഓരോ ഫോട്ടോക്കെ എടുക്കാൻ തന്നെ എന്ത് തായിരിക്കും എന്ത് രസവായിരിക്കും ഉം പിന്നെ മലനിരകളും തേലത്തോട്ടങ്ങള്അങ്ങനെ പല പല കാര്യ ഏലക്ക ഏലത്തോട്ടം
ശബ്ധോം കാണാൻ കാ അതൊന്നും കാണല്ല്യ ങ്ങളെതെ ങ്ങനൊര് തൊടു ദി കൂടെ കാട്ടിന്റുല്ലുകൂടി ഇങ്ങനെ പോവാണ് ഏ കിട്ടില്ല എതുണൊള്ളൂ അവ്ട്ക്കൊക്കെ എത്തുമ്പോ കാണാനി കൊരു പുതിക്
അതെ അതെ കാഴ്ചെളൊക്കെ കണ്ട് കണ്ട് പോവാ ല്യോ
കണ്ട് കണ്ട് പോവാണ്
അതെയോ
അഹ് അവടെ കാണല്ല പുതി ണ്ട് ക് എത്താനുള്ള ആ ഹ് താണ് ആഗ്രഹാണ് മൻസിൽ പക്ഷേ കാഴ്ചകളൊ കണ്ട് പ പതുക്കെ പോവൊണ് എല്ലേ കാഴ്ചകൾ കാൺട്ടെ ര്തിൽ
അഹ് അഹ് അഹ് ഓരോ സ്ഥലത്തൊക്കെ നിർത്തി പോവോ ഇന്ന സ്ഥലങ്ങളൊക്കെ അതോ നേരെ അങ്ങ് പോവാ ഇഞ്ഞ സ്ഥലത്തോട്ട്
ഏഹ്മ് എല്ലല്ല കൊറച്ചേരനുമ്പ് നിർത്തി പോവുട് ഏതോ ഇതിൽ
അഹ് അതെയോ അ ഹഹ
ഒരു കാട്ടിന്റെ ഇടയിൽ കൂടെൊക്കെ പോക നല്ല ഭംഗി ഇടുകണ നല്ല പ ചപ് നെർ കാട് അല്ലതിൽ കാണാല്ലല്ലോ ഒരു വൃത്തിയുള്ള ഒരു കാട്
അതെ അതെ അഹ് അഹ് ശരിയാ പിന്നെ പിന്നെ നിങ്ങള് പോവാണെങ്കി ഇതൊക്കെ കാണണം എന്താ കൊട്ടാരൊക്കേണ്ടല്ലോ പഴയ കാര്യങ്ങളൊക്കെ രാജാക്ക ആ അതെ അതൊക്കെ പോയി കാണണം
ആഹ് അവ്ക് കാണുന്ന്ഡെന്നു
അതെ ഉം ഉം പിന്നെ വെള്ളച്ചാട്ടങ്ങൾ അഹ്
വെന്നത് പുലർച്ചക് അവ്ട്ന് വെ വീട്ട്ന്ന് ഏറങ്ങിയത്
അതെ അതൊ അഹ് ഹ ഹ ഹ
അഹ് പോത് തിരീല കൊറേക്കെ അഹ് വെള്ളച്ചാട്ടം കാ കാണാ പോണം വണ്ടി നിർ ട്ടാ പത്ത് ഇിഡിട്ട് പോണം വെള്ളച്ചാട്ടം കാണൻന്ന് കൊടു മലകൾ കാണാനും ഒക്കെ അത് താണുബ മുക്ക് ഫോട്ടോ എടുക്കാൻ ഒ ക്കെ സാധിക്കൊല്ലോ
പിന്നിപ്പോ മഴക്കെ ആയോണ്ട് നല്ല വെള്ളവായിരിക്കും
ആഹ് മഴ പെയ്യു കൊണ്ട് ഇരിക്കാണ് പോർത്ത്ക്ക് എറങ്ങാനും വയ്യ അങ്ങനെ നിക്കും അതാണ്ട് എവിടെയും നിർത്താതെ പോണത്
നല്ല അന്തരീക്ഷവായിരിക്കും ഇപ്പൊ വിനോദയാത്രയ്ക്കെ പോവുമ്പോ
ആഹ് തണുപ്പും. ആഹ് മഴ പെയ്യുമ്പോയുള്ള ഇലയില് ഒക്കെ മഴ. പെയ്യുമ്പോഴും ആഹ് കട്ടിക്കുള്ള മഴ പെയ്യുമ്പോൾ ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. എല്ലാ പൂക്കളെ ആഹ് തുള്ളി തുള്ളി. ഈ ചെടിയുടെ ഇടേലും പൂക്കളുടെ ഇടേലും ആണെങ്കിലും.
അതെ അതെ അതെ
കാണാൻ നല്ലൊരു ഭംഗിയാ.
ഭംഗിയാണ്
ഉം
പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോ, യാത്രക്ക് പോയപ്പോ?
ഇത്തി കഴിച്ചു, ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വ വണ്ടി നിർത്തിരുന്നു ഹോട്ടലിൽ കേറി ഇത്തിരി ഭക്ഷ
ആഹ് ആഹ് ആഹ് പിന്നെ എത്ര ദിവസത്തെയാ വിനോദയാത്ര ഇങ്ങനെ പോവുന്നെ.
മൂന്ന് ദിവസത്തിന് ആണ്, വിനോദയാത്ര. മൂന്ന് ദിവസം
ഓ അത് ശരി ആഹ് ആഹ്.
ഇത് അടിച്ച് പൊളിച്ചിട്ട് കഴിച്ചിട്ട് വിനോദയാത്ര പോവന്ന്.
അതെ
എന്നും ഞമ്മളൊരു വീട്ടിലിരിത്താൻ പറ്റൂവേല ഒരു വിനോദയാത്രക്ക് പോവണ്ടയാണ്, ഇടക്ക് നമുക്ക് ഒരു പൂതിക്ക്. ക്ക്
അതെ പിന്നെ നമുക്ക് മനുഷ്യനായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ഓരോ കൊതി കാണത്തില്ലേ, അല്ലെ ആഗ്രഹങ്ങൾ.
ആഹ്
നല്ല നല്ല ആഗ്രഹം കാണും, നമുക്ക് ഇന്ന സ്ഥലത്തൊന്ന് പോണന്നും, അമ്പലത്തിൽ പോണന്നും. ഇല്ലേ വെള്ളച്ചാട്ടം വെള്ളത്തിൽ ഇല്ലെ മല. കൂടെ ഒഴുകുന്ന ആ വെള്ളോക്കെ കാണാൻ എന്ത് ഭംഗിയ അതിലൊന്ന് കുളിക്കണൊന്നും
അഹ് അതെ അതെ
പോലെ നമ്മള് വീട്ടി ഇരുന്ന അതൊക്കെ ചെയ്യാൻ പറ്റോ ഇല്ലല്ലോ
ഇല്ലല്ലോ ഇതിനൊക്കെ ഒരു വിനോദയാത്ര പോ മ്പള ഞമ്മള മനസ്സിലൊരു സമാധാനോം നമുക്കൊര എല്ലാരും ഒരു ഉൻമേഷം കിട്ടുള്ളൂ ല്ലെ ശരിയാ
അതെ അതെ സത്യം
ഉം മനസ്സിലെന്തെലും സങ്കടങ്ങൾ ഇണ്ടെങ്കിൽ നമുക്ക ആ മന് തീർക്കാലോള്ള ഇതാണ് വിനോദയാത്രയി പോണത്
അതെ അതെ വിനോദയാത്രന്ന് പറയുമ്പോ മനസ്സിനൊരു സന്തോഷോം അതെ മനസ്സിന്റെ ആ ഒ ര് എന്താ പറയുന്ന ഒരു സ്ട്രെസ് ഇല്ലെ ഒരു ടെൻഷൻ പോലുള്ളതൊക്കെ കൊറയ്ക്കാനുംഒക്കെ സഹായിക്കും നല്ലതുപോലെ
അതെ അതെ
ഒത്തിരൂടെ അമ്പലത്തിൽ കേറുവാണെ ഇതിലും നല്ലതാ നമുക്ക് നമ്മളീ പോകാത്ത അമ്പലം ഉണ്ടല്ലോ കാശി രാമേശ്വരം അങ്ങനെയൊക്കെ ഉള്ള അവിടെക്കെ പോവാനൊക്കെ നല്ല ഭംഗിയാ പോയി ഒത്തിരി നേരം ഇരിക്കാനും
ആഹ് അതെ അതെ
നല്ലൊരു സുഖം മനസ്സിന് പിന്നെ ബീച്ചിലൊക്കെ പോത്തില്ലിയോ
ആഹ് ബീച്ചിലൊക്കെ പോയിക്കോ
പോവും ഉം ഉം
എല്ലാരും അവിടെ ഏഹ് കാണാൻ നമുക്ക് കാണാൻ കുറച്ച് ഇതൊക്കെ നമ്മള് ഇറങ്ങി കാണു കാണുന്നുണ്ട് കേ ഇതൊക്കെ ചെയ്തത്
ആഹ് ഹാ ആഹ്
മഴ പെയ്യടും അപ്പൊ മഴ പെയ്യുമ്പം വണ്ടിയ എവിടൊന്ന് നിർത്താൻ വയ്യ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വണ്ടി പിടിച്ചുകൊണ്ട് പോവും
ആഹ് ഹാ പിന്നെ അരികിലാണോ ഇരിക്കുന്ന ജനല് അരികില്
ആഹ് ആഹ് അവിടെ ആവുമ്പോൾ കാഴ്ചകൾ കാണാലോ പൊറത്തെക്കെയുള്ള കാഴ്ചകൾ കാണാം അതാണ് സുഖം
ആഹ് വണ്ടി ഇങ്ങനെ നീങ്ങുമ്പോൾ ഉള്ള ആ ഒര്
അയ ആഹാ കാറ്റും അയി പൊറത്തിക്കുള്ള ആ കാ റ്റും എല്ലാം ഒരു കാണാല്ലോ നമ്മക്ക് അരുവില് ആവുമ്പം
അതെ അതെ സത്യവാ
ഉം
പണ്ട് ഞങ്ങളിങ്ങനെ വിനോദയാത്ര ഞങ്ങൾ എല്ലാരൂടെ പോവാന്നേരം അരുവിലിരിക്കാൻ കിടന്ന് അടിയിടുവായിരുന്ന് എല്ലാം കൂടെ
ആഹ് അതെ അതെ ഉം
ഫസ്റ്റിലേ കേറി ആരായിരിക്കുന്നേന്ന് വെച്ചാൽ അവരായിരിക്കും പിന്നെ
അരുവിക്ക് ഇരിക്കാനുള്ളത്
അരുവിനിരിക്കാൻ
അരുവിലാവുമ്പം അപ്പം കാഴ്ചകള് കാണാം കാഴ്ചകള് പലതും കാണാം
അതെ ശരിയാ
കാടാണേലും കാടിന്റെ അവിടെ ഇരുന്ന് നമ്മൾക്ക് നല്ലൊരു നല്ലൊരു ഇതാണ് ഈ കാറ്റു ആഹ് മഴയൊക്കെ പെയ്യുമ്പോ കാറ്റൊക്കെ തട്ടുമ്പളും നല്ല സുഖമാണ് അരുവി ഇരിക്കാന് അതാണ് ഇപ്പോഴും അരൂലേക്ക് തിരക്ക് ഉണ്ടാക്കുന്നെ എല്ലാരും
ആ അതെ അതെ ആന്ന് പിന്നെന്ന് വെച്ചാ ഈ അരികിലിരിക്കുമ്പോള്ള ഈ കാറ്റടിക്കുമ്പം നമുക്ക് ശാ ഓക്കാനം വരും ഛർദ്ദില് ഛർദ്ദിക്കാം ഛർദിലുള്ളവരുണ്ടല്ലോ യാത്ര ചെയ്യും
അതെ അതെ അതെ
കൂടുണ്ടാവും അരികിലിരിക്കുന്ന അങ്ങനെ ഒരിതുണ്ട്
അതെ അതെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരിത്
ഇല്ല ആഹ് നല്ല കാര്യമാ പിന്നെ പിന്നെ എന്തൊക്കെയാ കാണുന്നെ എവിടെ എവിടൊക്കെ പോവും
ഇത് പോണത്ഇതാ ഒരേ കാഴ്ചകൾ കാണാൻ ഇവിടക്കൊക്കെആന്ന് അറിയില്ല നമ്മള് വിനോദയാത്രക്കാ പോവാ നല്ല രസുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മള് ഇറങ്ങും കാണും ഫോട്ടോ എടുക്കും അവിടെ കൊറച്ച് നേരമൊന്നു ചുറ്റി കറ കറങ്ങിക്കാണ്ട് ണ്ട് ഒന്ന് വരും അത്രയുള്ളു
അത്രേ ഉള്ളു പിന്നെ നമ്മടെ ഫോൺ എടുത്ത് നല്ല നല്ല ഫോട്ടോസ് എല്ലാം ഒപ്പി എടുക്കണം
ആ ആ ഇത് ഫോട്ടോസ് അല്ലേ ഫോട്ടോസല്ലേ ഇത് നമുക്ക് ഫുള്ള് വേണ്ടത്
അതെ
എല്ലായിടത്തും പോയിന്നുള്ള തെളിവില് ഫോട്ടോ അല്ലേ
അതെ അതെ ആന്ന്.
അപ്പൊ വീട്ടിൽ ചെന്നിരുന്ന് യാത്രയെല്ലാം കഴിഞ്ഞ് നമുക്കിരുന്ന് കാണാമല്ലോ,
അതെ അതെ നമ്മള ഫ്രഡോ കാണി ഞങ്ങള യാത്ര പോയി. വിനോനയാത്രപോയിഇവിടുക്കാആ സ്ഥലമാണ്ക്ക് പറ കാണിച്ചുടുക്കല്ലോ തെളവിന് വേണ്ട കേട്ടോ
അതെ അതെ ശെരിയ അപ്പ അവർക്കും ഒരു വിഷമം തോന്നു അയ്യോ ഞാനും കൂടെ വരണ്ടേ ആയിരുന്നു. ല്ലെ
ആ അതെ
പിന്നെ എന്താണ്? പിന്നെ വിനോ ദയാത്ര പിന്നെ? പളനിയിലൊക്കെ ഞങ്ങൾ പോകുമ്പോഴേ അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ഞങ്ങള് രണ്ടു ദിവസം ഒക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ കാരണം. പിന്നെ ഓരോ ഒരുപാട് അമ്പലം ഉണ്ടല്ലോ, നമ്മൾ ഈ ബസ്സിനകത്തൊക്കെ അല്ലയോ പോന്നേ. ഓരോത്തർ ഓരോത്തർടെ കൂടെ ഒത്തിരി പേരുണ്ടല്ലോ അതിനകത്ത്, അങ്ങനെയൊക്കെആവുമ്പോനമ്മളിങ്ങനെ അതെല്ല എന്ത് രസമാന്നറിയാവോ. അടിച്ചു പൊളിച്ച്. ഗുരുവായൂരും മധുര ആ അങ്ങനെ ഓരോ അമ്പലം. കേയറാനും ഒക്കെ ഒരു രസമാ
ആ ആ ആ
പിന്നെ അവിടുത്തെ ഭക്ഷണം?
ഞങ്ങളലും ഞങ്ങളിലും ഉണ്ട് പല ദൂ പോ യാറത്ത്ങ്ങക്ക് പോവഅങ്ങനെ പല സ്ഥലങ്ങളുണ്ട്.
അതെ അതെ ഭക്ഷണങ്ങളൊന്നും നമ്മുടെ ശരീരത്ത് പിടിക്കത്തില്ലെന്നേ ഉള്ളൂ അവിട
ഇല്ല ആ ഓക്കെ നമ്മളെ വീട്ടിന് ഉണ്ടാക്കുന്നപുൊറതല്ലേ ഇത് ഓക്കെ.
അതെ അതെ ഞങ്ങള് പിന്നെ വിനോദയാത്രയ്ക്ക്അമ്പലത്തിലൊക്കെ പോവുവാന്നെങ്കിൽ ചമ്മന്തി ഉണ്ടല്ലോ. ഈ തേങ്ങ ആ വ പുറത്ത് അങ്ങനെയുള്ള ഇടിച്ചേമ്മന്തി അതൊക്കെ ഞങ്ങള്ൾ കൊണ്ടപോകവും. കാരണം അന്നേരം ചോറിന്റെ കൂടെ അത് മതിയല്ലോ?
ആ ആ ആ ആ
അതെ അതെ. ആ എന്നാ ഓക്കെ
ആ ഉം